ചോറൊക്കെ കഴിച്ചോ?
ആഹ് ചോറ് കഴിച്ച് ചോറ് കഴിച്ചിട്ട് ഞാൻ ദേണ്ടങ്ങോട്ട് കെട കെടക്കാൻ ഭാവിക്കുവായിരുന്നു.
ആണോ.
ആഹ് പിന്നെ എന്തോണ്ട് വിശേഷം?
ഉംഹ് മഴയൊന്നുല്ല രാത്രീലിന്ന് അതുകൊണ്ട് നല്ല ചൂട്.
ഇവിടൊണെങ്കി നല്ല തണുപ്പാ വല്യ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ.
ആണല്ലേ ആഹ്. ചൂട് സമയത്ത് നിങ്ങൾക്ക് അത്രയും വലിയ ചൂട് തോന്നത്തില്ല അല്ലേ.
ചൂട് സമയത്ത് വലിയ ചൂട് നമുക്ക് ഇവിടെ കാണത്തില്ല.
ഉംഹ്.
ഉം
നല്ല ക്ലൈമറ്റാണല്ലോ എന്നട്ട്.
ആഹ് നല്ല ക്ലൈമറ്റാ ഇവിടെ വലിയ ചൂടോ കാര്യം അല്ല ചൂട് സമയത്ത് ചൂടുണ്ട് ഇപ്പൊ നമ ക്ക് മഴയായോണ്ട ആഹ് ആഹ് മഴ ആയോണ്ട് നമുക്ക് ഇവിടെ ചൂടൊന്നുല്ലാ ഫാൻ ഫുൾ സ്പീടിലിട്ടേക്കും കൊറച്ചു നേരം കഴിയുമ്പോ ഞാാനതങ്ങ് കുറയ്ക്കും അപ്പോഴത്തന് നല്ല തണുപ്പ് കേറും.
ആഹ് ഹാ ഹാ അതന്നെ ആഹ് പിന്നെ പറ ഇങ്ങളിയിലൊക്കെ ട്രിപ്പൊക്കെ പോവാറുണ്ടോ ട്രിപ്പ്ഒക്കെ പോവാറുണ്ടോ?
ട്രിപ്പ് ഇല്ല ഞാന് എങ്ങും പോത്തില്ല എനിക്ക് ശ്വാസം മുട്ടല് ഉണ്ടായോണ്ട് ഒരു സ്ഥലത്തും ഞങ്ങള് പോത്തില്ല.
ആണോ.
ഉം എങ്ങും ഞങ്ങള് പോത്തില്ല എനിക്കാണെങ്കിൽ ഈ ഒരുപാട് നടക്കുന്നതും അത്. ഒക്കെയങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്
അങ്ങ് പോയാങ്ങ് ശീലമാവും പോകാതിരുന്ന പിന്നെ ഒട്ടും അങ്ങ് പോകാൻ പറ്റാതാവും. കുറച്ച് കുറച്ചൊക്കെ പോണം
ആഹ് ഹാ ആഹ് ഞാന് എങ്ങും പോ പോ പോത്തില്ലാട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ എന്തോ പഠിക്കുന്ന സമയത്താണ് ലാസ്റ്റ്. പോയത് പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏതൊക്കെയോ മല കേറുന്നതിന്റെയൊക്കെ ഇത് വന്ന എനിക്ക് ഭയങ്കര ബെ നെഞ്ചിനകത്ത് ഭയങ്കര ബു
ശ്വസംമുട്ടലും വെപ്രാളവും അങ്ങനെ പോകരുത് മല കേറുന്നടു ത്ത് പോകരുത് സിമ്പിളായിട്ടുള്ളത് കാണാൻ അധികം നടക്കണ്ടത്.
കാണാൻ പോകുന്നത് ഇഷ്ടല്ല എല്ലാരും എല്ലാരും പറയുന്നേക്കാം പോകുന്നൊക്കെ ഇഷ്ടാ പക്ഷെ എനിക്ക് എന്തോ ഇഷ് ഇഷ്ടമല്ല ഞങ്ങള് കൂട്ടുകാരുടെ കൂടെ ഞങ്ങള് കറങ്ങാനും എടുക്കാനും ഒക്കെ പോവും അടുത്ത ബീച്ചിലൊക്കെ പോവും അല്ലാതാണ്ട് എനിക്ക് ഇഷ്ടല്ല എന്തോ
എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടവാ ചാൻസ് കിട്ടിയ അന്നേരേ പോവും ഒരു ചാൻസ് കിട്ടിയാൽ അന്നേരേ പോവും
ആഹ് നെല്ലിയോ ഞാൻ കഴിവതും പോവത്തില്ല
ആഹ് അന്നേരം മോക്കും പ്രശ്നം ഇല്ലേ ഫാമിലിക്കും
എന്തോ?
ഉം കുഞ്ഞിന് ബുദ്ധി പറയത്തില്ലേ പോണോന്നൊക്കെ? കുഞ്ഞു മോള് പറയത്തില്ലേ, ഇല്ല ഇല്ല അവള് പറയത്തൊന്നൂല അത്ര ആയില്ല. അത്ര ആയില്ല കുറച്ച് കൂടെ വലുതാവുമ്പം പറയും, ആ ചെലപ്പം
പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് ബീച്ചിൽ പോണോന്ന് പറയും.
ആഹ്, ആഹ്.
ആഹ്, അല്ലാതാണ്ട് എങ്ങും പോണോ എന്നൊന്നും പറയത്തൊന്നൂല്ല.
ആഹ്, കൊറച്ചൂടെ വലുതാവുമ്പം പറഞ്ഞോളൂ ഫ്രണ്ട്സിന്റെ കൂടൊക്കെ ചേരുന്നെ, ഹ് ഹ് ഹ് ഉം. ഉം ആഹ്, അതല്ലെ
ആഹ്, അവിടെ ഊണൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞ്, കഴിഞ്ഞ് എല്ലാവരും കഴിച്ച്.
കഴിച്ചല്ലേ, ആ ഇവിടെ ഞാൻ നേരത്തെേ കഴിച്ചായിരുന്നു.
ആഹ്, ആഹ് നമ്മള് നേരത്തെേ കഴിക്കും, ഇന്നേ ഒള്ളു ഇച്ചിരി താമസിച്ചത്.
ആഹ്, നേരത്തെ കഴിച്ചിട്ട് ഞാനങ്ങ് കിടക്കാന്നും വെച്ചിട്ടായിരുന്നു മോളാന്നെ അങ്ങ് ഉറങ്ങി. ആഹ്, അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും അങ്ങ് നേരത്തെേ അങ്ങ് കിടക്കാം എന്ന് വി
ആഹ്, അമ്മയുണ്ടല്ലേ?
അമ്മയുണ്ടോ അമ്മ കെട
അമ്മ കെടന്ന്, ആഹ് ആഹ് ആഹ്.
ആഹ്
ഓഹ്, പത്ത്മണി ആയില്ലേ നിങ്ങൾക്ക് കുഞ്ഞ് ഫ്ളാറ്റ് ല് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഇല്ലേ പാർക്ക് പോലൊക്കെ ഇല്ലേ?
ഇല്ല ഇല്ലില്ല ഇവിടെ അങ്ങനെ കളി
ക്കാനുള്ള എന്തോ കാര്യങ്ങളോ, ആണല്ലെ വെളിയില് പോണോന്ന് ഇങ്ങട്ട്.
ആഹ് വെളിയിൽ പോണം ഉം. പിന്നെ
പിന്നെ ഏഹ് സെക്യൂരിറ്റി ഒക്കെ ഇല്ലേ മ് ഫ്ളാറ്റില്.
ആ ഉണ്ട്.
ആഹ്, പിന്നെ പേടിക്കേണ്ട കാര്യല്ലല്ലോ സേഫ് ആണല്ലോ?
പേടിക്കേണ്ട ആവശ്യം തോന്നില്ല നമുക്ക് ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കാം, ആരുടെ ഒരു ശല്ല്യവോ കാ ര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നു ഇല്ല.
നമ്മുടെ വീട്ടിനടുത്തു ഉണ്ട് ഫ്ലാറ്റുകൾ ഇഷ്ടം പോലെ ഫ്ലാറ്റുകളുണ്ട്. ആണല്ലേ, അപ്പം ആഹ്, ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെയും അങ്ങനെ വലിയ വലിയ ഗ്രൂപ്പുകൾടെ ആഹ്
ആഹ്, ഇതങ്ങ് വല്ല്യ വല്ല്യ ഫ്ളാറ്റ് ഒന്നു അല്ല കേട്ടോ, ഇത് മറ്റേ പാരാമൗണ്ട് എന്ന് പറയുന്ന ഒരു ഫ്ളാറ്റാ നമ്മളത്ര നമ്മള് ഏഹ്, ഏഹ് സി റ്റിയിലാണെങ്കിലും ഭയങ്കരം ആഹ് ഇതോ വലിയ വലിയ ഫ്ളാറ്റുകളോ ഒന്നും ഇവിടല്ല, നമുക്ക് നോർമല് ആയിട്ടുള്ള ഫ്ളാ റ്റ ഉള്ളത്.
ആഹ്, ആഹ് മൂന്ന് ബി എച്ച് രണ്ട് ബി എച്ച് അങ്ങനെല്ലേ. ആഹ് അതന്നെ. ഉം, ഇവിടെയും നമ്മള് കണ്ട് അറിയണം ഇവിടെയും പോവുമ്പ കാണാം വലിയ ഫ്ലാറ്റുകള്. മൂന്ന് ബി എച്ച് രണ്ട് ബി എച്ച് ഒക്കെ പരസ്യം എഴുതിയിട്ടേക്കു അത് കൊടുക്കാറാവുമ്പഴെ
ആഹ് ഹാ ഹാ
ആഹ് അങ്ങനെന്നെ ആഹ് സെക്യൂരിറ്റിയൊക്കെയുണ്ട് ഫൈ പേടിക്കേണ്ടെ കാര്യയൊന്നുല്ല ആഹ് പൊറ്ത്ത്ന്ന് ഇത് പ്രശ്നവല്ല പിന്നെ വേസ്റ്റ് മാനേജ്മെന്റൊക്കെ എങ്ങനാണ്
വേസ്റ്റ് വേസ്റ്റ് നമ്മള് ഇവടെ പൊറത്ത് കൊണ്ട് കളയണം
ഏഹ് സ്ഥലവുണ്ടോ ഫുഡ് വേസ്റ്റൊക്കെ കളയാൻ
ആഹ് ഫു ഫുഡ് വേസ്റ്റ് ഇതിന്റെ ഓണർ താമസിക്കിന്നത് നമ്മടെ തൊ ട്ടടുത്ത് തന്നാ അപ്പൊ അവിടാണെ ഇഷ്ടം പോലെ വസ്തു ഉണ്ട് ഇങ്ങനെ കുഴി ആക്കിയിട്ടേപ്പോണ്ട് അപ്പൊ നമ്മള് അവ്ടെ കൊണ്ടുവന്ന് ഇത് തട്ടണം പ്ല പ്ലാസ്റ്റിക്കെല്ലാം ഹരിതകർമ്മ സേന ക്കാര് കൊണ്ടോയിക്കോളും
ആഹ് അത് നമ്മക്കും അങ്ങനെന്നെ മാസത്തി ഒരിക്കൽ വെരും അമ്പത് രൂപ കൊടുക്കണം ആഹ്
അമ്പത് രൂപ കൊടുത്താതി ഇന്ന് അവര് വന്ന് ഇന്ന് ഞാനങ്ങോട്ട് കൊട്ത്തതേയുള്ളു പ്ലാസ്
ആഹ് അതൊരു നല്ല കാര്യോ അല്ലെങ്കി ഈ പ്ലാസ്റ്റിക് എല്ലാരും കത്തിച്ച് കളയത്തല്ലേയുള്ള
കത്തിച്ച് കളയത്ത് ശരി എന്തോ ചെയ്തു പോയേനെ ഞാൻ അതോ നമ്മക്കാണെ എന്ത് സാനം മേടിച്ചാലും
ആഹ് അലർജിയുള്ളോർക്കൊക്കയാന്നേ ഭയങ്കര ബുദ്ധി അല്ലാത്തവർക്കും ബുദ്ധിമുട്ടാ അലർജിയുള്ളവർക്ക് പിന്നെ പറയെണ്ട
പ്ലാസ്റ്റിക് കത്തിച്ചാ ക്യാൻസർ ഒറപ്പാ ആഹ് ഏഹ് എന്നാന്ന് വച്ചാ എന്റെ വീട്ന്റെ അപ്പറത്തുള്ളൊര് മാമനെ ഒരു വട്ട ഇങ്ങനെ ഞങ്ങള് പ്ലാസ് അന്ന് ഹരിത കർമ്മ സേനയൊന്നുല്ല പ്ലാസ്റ്റിക് കത്തിക്ക്യുവാ ചെയ്യുന്നെ അന്നേരം ആ മാമൻ ഇങ്ങനെ പറഞ്ഞ് ഈ പ്ലാസ്റ്റിക് ഇട്ട് നിങ്ങള് ഇങ്ങനെ കത്തിക്കരുതന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അവരുടെ ഏതൊരു ബന്ധു ചെറുക്കൻ ഇതു പോലെ പ്ലാസ്റ്റിക് ക ക്കുമ്പം അവനെ മണം വല്ല്യ ഇഷ്ടവാ പോയിരുന്ന് ഇങ്ങനെ മണപ്പിക്കും അവന് ക്യാൻസറായി
ഉം പക്ഷേ നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കത്തിച്ചാ ദോഷമാണ്ന്ന് ശരീരത്തിന് ഒരുപാട് അലർജിയുള്ളോർക്കൊക്കെ ഭയങ്കര പ്രശ്
ആഹ് ശ്വാസ മുട്ടലുള്ളവര് അപ്പ തന്നെ വീണു മരിക്ക്യും
ഉം എന്റെ അമ്മയ്ക്കെ ക്കെ ശ്വാസം മുട്ടലുണ്ട് അന്നേരം എല്ലാരും പറയും ഭാവിയില് മക്കള്ക്കും വരാൻ ചാൻസുണ്ടെന്ന്
ആഹ് ഏഹ് ഇവെടെ ഇവ്ടെ അമ്മയ്ക്ക് ശ്വാസം മുട്ടലൊണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്ക്യും
ആഹ് പാരമ്പര്യായിട്ട് വെരാൻ ചാൻസുണ്ട്
ഉം ഇവെടെ ഇവക്ക് ചൊമയായിട്ടിരിക്ക്യുവാട്ടോ കൊച്ചിനെ മരുന്ന് കുടിച്ചിട്ടാ കെട ത്തിയതോ പക്ഷേ എന്നിട്ടും തൊണ്ട കുത്തിയങ്ങ് ചൊമ. ഈ തണുപ്പിന്റെ ആഹ്
കെടക്കുമ്പെഴാ ചൊമ കൂടുന്നത്
എടക്ക് അതും ഒറക്കത്തില്
ഉം എനിക്ക്യും ശ്വാസംമുട്ടും അങ്ങനെയൊന്നുല്ല പക്ഷേ പനി വന്ന് കഴിഞ്ഞാ ചൊ പനി വന്നാൽ എന്തായാലും അഹ് ചൊമയാവും ചൊമയായ പനിയെല്ലാം മാറിയിട്ടും ക ഫു എല്ലാം തീർന്ന് കഴിഞ്ഞാലും എൻ്റെ ചൊമാ മാറത്തില്ല ഈ തൊണ്ട കുത്തി ചൊമ അതും പകലൊന്നും ഒരു പ്രശ്നവുല്ല രാത്രില് അങ്ങോട്ട് ചെന്ന് കെടക്കുമ്പഴേ ആഹ് അപ്പം വീട്ടില് പറയാ അമ്മയ്ക്കൊക്കെ ആസ്മേന്റെ ഇത് ഉണ്ടായോണ്ടും അത്രയും പ്രായൊക്കെയാവുമ്പം വരാൻ ചാൻസ് കാണൂന്ന് അറിയാൻ പറ്റത്തില്ല ആഹ് ആന് ജെൻറ്റിക്കല്ലേ ഈ ആസ്മയൊക്കെ ആഹ് ഉണ്ടെങ്കി കുടുംബത്തി ഉണ്ടെങ്കി വെരണോന്ന് നിർബന്ധയില്ല എന്നാലും ചാൻസ് കൂടുതലാ ആഹ് ഉം
ആഹ് അതുപോലെന്നെ ഇവിടാന്നെങ്കി ഏഹ് ഞങ്ങക്ക് ശ്വാസം മുട്ടലൊണ്ട് എനിക്ക്യാണെങ്കി ശ്വാസമുട്ലൊണ്ട് അലർജിയുടെ ശ്വാസം മുട്ടലാത് ആഹ് ഞാനാ ആണെങ്കിൽ ഇതുപോലെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പഴത്തേക്കും നമ്മുടെ ഈ ഇൻഹെലർ ഉണ്ടല്ലോ അത് തന്നു അത് നാനൂറിന്റത് അങ്ങനെ ഞാനത് ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര വയ്യാഴിക ആയിരുന്നു അങ്ങ് എന്ന് വച്ചാ അങ്ങ് ശർദ്ദിലും ബുദ്ധിമുട്ടും ആ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
ഡോസ് കൂടിപ്പോ
ഡോസ് കൂടിയത് അതും അങ്ങോട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും കാണാം സ്പ്രേ പോലെ ചെയ്യുന്നതാ അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഛർദില് ശ്വാസം മുട്ടല് എന്താ നമുക്ക് ആഹ് ദേഹം കുഴച്ചില് അങ്ങനെ ഞാനത് സ്വന്തമായിട്ട് തന്നെ അങ്ങ് നിർത്തി നമ്മളെന്തോ ന്നിനാ വെറുതെ ഇതാക്കുന്നേന്നും കരുതി ഞാനതങ്ങ് നിർത്തി അത്
പക്ഷേ അതൊക്കെ ഒരുപാട് എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരുപാട് ഗുണവുണ്ട് പണ്ടൊക്കെ ശാ സം മുട്ട് ഗുളിക കഴിച്ച് കഴിച്ച് കഴിച്ച് പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് നാളായതേ ഉള്ളൂ ഇനി
ആഹ് ഇത് ഇവിടെ അമ്മയ്ക്കുണ്ട് ഇൻഹീലറ് ഏ മറ്റേ മറ്റേ റോ ആഹ് ഇൻഹീലർ എന്ന് വെച്ചാ മറ്റേ റൊട്ടാക്യാപ്സ് ഉണ്ടല്ലോ ഗുളിക ആഹ് ഇതെന്ന് വെച്ചാ എനിക്ക് തന്ന സ്പ്രേയാണ് മരുന്നിങ്ങനെ വെ ച്ചിട്ട് നമ്മള് വായിലോട്ട് അടിക്കത്തില്ലയോ ആ സ്പ്രേ അത് ഭ ഭയങ്കരവാ അത് അത് ഉപയോഗിക്കുകയേ ചെയ്യരുത് അത് ഭയങ്കര അപകടമാണ് എന്ന് വെച്ചാൽ നമുക്കങ്ങ് ഛർദ്ദിലും ദേഹം കുഴച്ചിലും വണ്ടിയൊ ക്കെ നമ്മള് എവിടേലും പോവാണെന്നുണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാ അന്ന് ഞാൻ പഠിക്കാൻ പോന്ന സമയത്ത് ഇത് ഉപയോഗിച്ചോണ്ടിരുന്ന അപ്പൊ ക്ലാസ്സിൽ ചെല്ലുമ്പം കാണാം ദേഹം കുഴച്ചിലാ എനിക്കങ്ങ് ദേഹം കൊ ഴച്ചിലും വിറയലും ശർദ്ദിലും ആ എല്ലാവർക്കും അത് പിടി ക്കണോന്നില്ല
ആഹ് പിന്നെ അത് മാറ്റി മേടിച്ചില്ലേ
ഇല്ല ഞാൻ പിന്നെ മെനക്കെടാൻ വേണ്ടി പോയില്ല കാരണം ഇവിടുന്ന് നല്ല ദൂരവാ ഹോസ്പിറ്റലിൽ പോകാനായിട്ടേ മറ്റേ പൽമണോളജിയ കാണിച്ചോണ്ടിരുന്നത്
ഓ അന്നേരം നമുക്കേ അന്നേരം ഇപ്പം എന്തോ ഗുളിക ആണോ കഴിക്കുന്നേ
ഇപ്പ ഞാൻ ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല
ആഹ് ഉപയോഗിക്കാതെ ഇരുന്നാലും കുഴ പ്പവില്ല അതങ്ങ് അങ്ങനങ്ങ് സെറ്റാകും ബോഡി നമ്മള് പറ ഡോ
കാരണം വെച്ചാ പോണം അലർജി നല്ല കൂടുതലാ
ആഹ് അത് അലർജി ടെസ്റ്റ് ചെയ്യുവോ അലർജി അലർജി ടെസ്റ്റ് ചെയ്യുവോ കൂടുതലാണോന്ന് അറിയാൻ
ആഹ് അലർജി ടെസ്റ്റ് ഉണ്ട് നമ്മള് ഫുഡ് അലർജി ഉണ്ട് അല്ലാത്ത അലർ ണ്ട് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് ബ്ലഡിനകത്ത് അലർജി കൂടുതലാ ഫുഡ് അലർജി ഉണ്ട് പിന്നെ ഉം ശ്വാസകോശത്തിന് ചുരുക്കം ഉണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം മ മരുന്ന് കഴിച്ചാലേ മാറത്തുള്ളൂ
ആഹ് അങ്ങനെയാണ് ശ്വാസം മുട്ടലുള്ളവർക്ക് ഈ ചെറിയൊരു പൊടി അടിച്ചാലേ പ്രശ്നമല്ലേ
ചെറിയ തുമ്മലോ ന ഇന്നാണെങ്കി അലമാരീന്നൊരു സാരി ഒരു സെറ്റ് സാരിയാ അത് ഞാനോർത്ത് അതങ്ങ് കഴുകി പശയൊക്കെ മുക്കി വെക്കാം അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് ഉടുത്തു നോക്കി ഫുള്ള് പൊടിയാരുന്നു തുമി തുമ്മി തുമ്മി കുറേ നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാരുന്നു
ആഹ് ഈ പൊടി അലർജി ഉള്ളവർക്ക് അങ്ങനെ ഒരു വിധം ഉള്ള ഒന്നും എടുക്കാനും വ
ആഹ് അതാ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്
ശരിയടാ ഞാൻ വിളിക്കാം കേട്ടോ ശരി എന്നാ
ശരിയടാ ശരി